ഹലോ?
ആ കേൾക്കുന്നില്ലേ?
ഹലോ കേക്
ഹലോ കേൾക്കുന്നില്ലേ?
ആഹ്
ആഹ് ഇപ്പം കേൾക്കാ
ആ കെ കേൾക്കണ്ട് കേൾക്കണ്ട് എന്തൊക്കെ സുഖല്ലേ?
ആഹ സുഖം നിങ്ങക്ക് സുകാണോ ഇല്ല കഴിച്ചില്ല കഴിക്കണ്ടത്രെ
ഏ ഇന്ന് എന്താണ് സ്പെഷ്യല്.
സ്പെഷ്യല് എല്ല മീൻ കറിം സാധാ ചോറ് നിങ്ങൾക്കോ
ഞാന് ഇവിടെ കൊറച്ച് ബീഫുണ്ട്. പിന്നെ സാമ്പാറുണ്ട്. ബീഫ് കുറച്ചള്ളൂപ്പം ചെമ്മീന്മീന് പെരച്ചിക്ക്ണ് പപ്പടം സാമ്പാർ അതൊക്കെ തന്നെ.
ആ അതെയ വീട്ടിൽ ആരൊക്കെണ്ട്. ഹലോ?
അനിയത്തിന്റെ രണ്ട് കുട്ടിയള്ണ്ട്.
എല്ലാരും പോയാ
എല്ലാരും പോയി ഇപ്പം ഞാനും ഇളച്ചിം മാത്രള്ളു. മൂന്നാള് മൂന്നാള് മൂന്ന്ആൺകുട്ടിയാള്. മൂത്താള് മ് മൂത്താള് പ്ലസ്റ്റുന് ഏ
ആ രണ്ട് രണ്ട് മൂത്ത രണ്ട് ഇരട്ട കുട്ടികളും രണ്ടാമ ഇത് ഒന്നര വയസ്സും.
ആ കേൾക്കണില്ലേ?
ആ മൂന്നാമത്തെ ഒന്നര വയസ്സായി.
ഉം ഉം ഉം
ആ മൂത്തത് എരട്ട കുട്ടികള്.
ആ ആ ആ വേറെ വേറെന്തൊക്കെ ഇക്കാന്റെ പാടെന്താ.
ഇക്കാ വിദേശത്താ നിങ്ങടെ ഭർത്താവോ? ഞാ ഭർത്താവിന്റെ വീട്ടിലാ ഭർത്താവിന്റെ വീട്ടില് ഉമ്മയും സഹോദരൻ, ഒരനുജനുണ്ട്.
ആ ആ ആ
ആ അവര് ഭാര്യമാരും മക്കളും അനുജന്റെ ഭാര്യയും മക്കളുണ്ട് സ ഉം വെ വെവ്വേറെ ആയിട്ടില്ല വേ വെ വെവ്വേറെ ആയിട്ടില്ല ആഹ് രാവിലെ എന്താ ബ്രേക്ഫാസ്റ്റ്ന്
ഐക്ക് അത് പുട്ടും ബീഫും തന്നെ പുട്ട്
അതെയാ കുട്ടികൾകൊക്കെ
കുട്ടികൾക്കും അത് കൊടുക്കും പിന്നെ ദോശ
കൊണ്ടോവാൻ കൊടുക്ക ആയിക്കലേ ഉം
പ്പ സ്കൂളൊക്കെ മാറി കാരണം വേറെ സ്കൂൾക് ചേർത്ത കാരണം ഗവൺമെന്റ് സ്കൂൾക്ക് ചേർത്തപ്പള് ഓൽക്ക്പ്പവ്ട്ന്നന്നെ ഫുഡ്‌ കി
ആ ആ അതെയാ ആഹ്
അങ്ങനെ എല്ലാരും പോയിക്കണ് നിന്റെ മൂത്ത മോന് ഇപ്പ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഇപ്പ എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കയാണ് ഓൻക്കൊന്ന് റെഡി ആ ട്ട്ല്ല ഓന റെഡി ആയല് ഓന് പോകും ഇവിടെണ്ടായിന്ന് കൊടുത്തിട്ടുണ്ട് കിട്ടിയാല്
എന്റെ മൂ ആഹ് എന്റെ മൂത്ത മക്കളാണ് പിന്നെ അഞ്ചിൽ പഠിക്കുന്നത്
ആഹ് ആ ആഹ് ചെർത് ചെർതിനെത്രായി ചെർതിനെത്രായി ആഹ് ആഹ് ആഹ്
ഒന്നര വയസ്സായിള്ളോ ആ ഒന്നര വയസ് ഇക്കാക്ക് എന്താ ജോലി
ഇക്കാ ഒര് കോയി കടേ തന്നെ ഡ്രൈവർ ആയി പോകുന്നു
അതെയാ നിങ്ങ വേറെ ആണോ താമസം അല്ലോ ഭർത്താവിന്റെ വീട്ടിലാണോ
ഇല്ല ഇല്ല ആയിട്ടൊന്നില്ല ഞങ്ങള്ത കൂടെ ഇളച്ചിന്ന് പറന്നില്ല എല്ല അനിയന്റെ ഭാര്യ
അതെയാ നിങ്ങളാണ് മൂത്തത്
ആഹ് മൂത്തത് വീട് പണി തൊടങ്ങി അങ്ങനെ വർപ്ട്ട് കയ്ഞ്ഞു
അതെയ നിങ്ങളെത്ര പേര്ണ്ട് വീട്ടില് ഉം
ഇങ്ങനട രണ്ടാളന്നെള്ളു ഒരാണും നാല് പെണ്ണുആണ് നാല് പെങ്ങന്മാരണ്ട് പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ചിക്ക്ണ് അവരൊക്കെ പിന്നെ മൂത്തതായ കാരണം
നിയാ
അവർക്കൊക്കെ പേ പേര കുട്ട്യാ കുട്ട്യാളും മക്കളും കുട്ട്യാളൊക്കെ ഒരക്കെ മക്കളൊക്കെ കെട്ടിച് മാ മോമ പെൺകുട്ട്യാളൊക്കെ കെട്ടിച് മോനൊക്കെ പെണ്ണേ ട്ടി അങ്ങൻത്തെ പ്രായ പിന്നെ ഇമ്മ ഇപ്പൊന്നുല്ല അവരൊ ക്കെ മരിച്ചുപയ്ക്ണ്
ആഹ് ഇവിടെ ഉപ്പയില്ല ഉപ്പ മരിച്ചിട്ട് രണ്ട് വർഷായി ഉമ്മ ണ്ട് പിന്നെ മൂന്നാൺമക്കളും രണ്ട് പെൺമക്കളു ആ രണ്ട് പെൺമക്കള്
ആഹ് ആഹ്
ആഹ് ജോലിക്കെ കയ്ഞ്ഞു തൊടക്കലും അടിക്കലു എല്ലാം കയ്ഞ്ഞു ചോ ചോറ് ണ്ടാക്കി മീങ്കറി ണ്ടാക്കി ആ പ്പൊ കുഞ്ഞിന്റട്ത്ത് ഇര്ന്നിട്ട് ണ്ട് നിങ്ങ കയ്ഞ്ഞാജോലി യല്ലാം കയ്ഞ്ഞാ ഹലോ
ആഹ്
ഹൽ ഹലോ ആ പറയൂ കേക്ന്നീല്ലേ
ഉം ഉ ഉം അല്ലാ കുളിയും തിര്മ്പലൊക്കെ കയ്ഞ്ഞ ആഹ്
കുളി കുളി കയ്ഞ്ഞില്ല തിരുമ്മലല്ലൊക്കെ കയ്ഞ്ഞു ആ പിന്നെല്ലാം കയ്ഞ്ഞു എല്ലാം കയ്ഞ്ഞു ഉം എനി കുളിയും നമസ്കാരൊക്കെ ഉണ്ട് ആഹ്
എല്ലാം ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് ല്ലാം കയ്ഞ് ഫ്രീ ആയി
ആഹ് എല്ലാം കയ്ഞ് ആഹ് ഫ്രീ ആയ്ട്ടിരിക്കാം ആഹ് ഉം പിന്നെ എന്തൊക്കെയാ വിശേഷഉള്ളെ പറ നിങ്ങളെ വിശേഷം പറ
ആഹ് ആഹ് അ അ അ
ആഹ് പർഞ്ഞോ
ഉം കുട്ടിപ്പ ഒർങ്ങും ഉം മോനൊറങ്ങുവൊ ഈ മോനൊറങ്ങാ ടൈമി ക്കണ് മോനേയ്
ആഹ് നിങ്ങത്ര വരെ പഠിച്ചത് ആഹ്
ടൈം ആയ്ക്ക്ണോന്ന്
അതെയാ ചെറിയ മോന്ണ്ടാ
സു സുഖാണല്ലോ ന്താ ഫുഡോടുക്കല്ന്ന്
ഞാനാ ഞാന് സാധാരണ ദോശയും കറിയും അതുപോൽത്തെ ഫുഡ് കൊടുക്കും അതെയാ പന്ത്രണ്ടാം ക്ലാസ്സില് ഹലോ ആഹ് കേൾക്ന്ന് നിങ്ങൾ പന്ത്രണ്ട് വരെയാ പഠിച്ചത്
ചെർത് ഒന്നാം ക്ല
കേൾക്കുന്നില്ല കേൾക്കുന്നി ഇല്ല നിങ്ങളുടെ എന്തോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട്ന്ന് തോന്നുന്നല്ലോ
മോന് ഉറങ്ങാ ആഹ് അതെ അതെ അതെ
ആഹ് ആ ഇപ്പൊ കേൾക്കാം
ആഹ് വിളിച്ചിന്നീല്ലേ ഇക്ക വിളിച്ചിന്നിലെ
ആഹ് ഇക്ക വിളിക്കാറുണ്ട്
ഹലോ
എന്നും എന്നും രാവിലെ വിളിക്കാറുണ്ട് പിന്നെ രാത്രിയും പണി കഴിഞ്ഞിട്ട് ജോലോ
എന്ത് ജോലി ഇകന്റെ ജോലി ആഹ് ഇകന്റെ ജോലി എന്ത
ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്
ഏഹ്
ഓഫീസിൽ ജോലി ചെയ്യുന്നത്
ആഹ് ആ ആ നാട്ടില് എപ്പള
ഏഹ്
വന്നിന്നോ ഇപ്പോ
നാട്ടില്കഴിഞ്ഞ മാസം നാട്ടില് കഴിഞ്ഞ മാസം വന്നിട്ട് പത്ത് ദിവസം ഉണ്ടായിരുന്നു.
കുട്ടി എത്ര ആയി ഇപ്പോ നാട്ടിക്ക് വന്നിന്നോ ഇക്ക
ഇല്ല വന്നിട്ടാ വന്നിട്ടാ പോയി.
മം ഏഹ് കൊറച് എരി ഉണ്ടാവൂലെ?
അനങ്ങാതെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ ഇതോന്ന് പറയുന്നത് കേൾക്കുന്നില്ല പറയുന്നതൊന്നും കേൾക്കുന്നില്ല
റെഞ്ച്പ്രശ്നം തന്നെയാണ് ഇവിടെ ആകെ റെഞ്ച് പ്രശ്നം എല്ലാരുംഈ പരാതി പറയ്ണ് മ്മ്
ആഹ് ആഹ് അതന്നെ മം വ്യക്തായി കേൾ കുന്നില്ല മം
എഹ്
എടക്കിടക്ക് കട്ട ഞാൻ ഇതെ ഏ കുറഞ്ഞിട്ട് കേൾക്ക ശബ്ദം കുറഞ്ഞിട്ടാണ് കേൾക്കുന്നത്
ആഹ് അത് റേഞ്ചിന്റെ പോപ്ളാന്ന് തോന്നുന്നു.
അതൊ ആ മം മം ഏഹ് വേറെന്ത് ന്നാ ഇവിടെ ഇരിക്കുന്നു. മോൻ ഇവിടെ എന്റെ അടുത് ഉണ്ട് മം
ഉം ഉം എത്ര പ്രായംന്ന് പറഞ് ഇപ്പൊ എത്രെ പ്രായം? ഉം ഉം ഉറങ്ങാ
ഉം ആ സെപ്റ്റംബർ മാസത്തിനാണ് ജന്മദിനം. ഉറങ്ങിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഉറങ്ങില്ലാ ഉറങ്ങിലാ മ്മ് മ്
ആഹ് അഹ് ആ ഇങ്ങള് ഫുഡ് കഴിക്കാനായി നേര ഉണ്ടായിക്ണോ ഫുഡ് ഫുഡൊക്കെ നേരയി കൊയപ്പൊന്ന് എങ്ങനെ ന മഴ മഴയാണോവെയിലാണോ എന്താണ് തുട
ഇവിടെ വെയിലാണ് ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ നല്ല മഴയാണ് തുണിയൊക്കെ ആറിടാൻ ഇട്ടത് ഒന്നും ഉണങ്ങി ട്ടില്ല മം ഹലോ ഇവിടെ നല്ല വെയില
ഇവിടെ ഇപ്പോ വെയിലാണ് ഇന്നലെ ചെറുതായിട്ട് ഇങ്ങനെ മഴ വെയില് മഴ വെയില് അങ്ങനെയിരുന്നു ഇന്നല്ലേ ആ
അതെയ ഇവിടെയും അതെ പോലെ ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ ഇന്നലെ
ആഹ് ഇവിടെ നല്ല വെയില് വെയില ഇവിടെ വെയില തന്നെയാണ്
ആ ആ അതെയ അതെയ ആ ആ ആ
ആക്ക
ഹലോ
ഏയ്
എന്ത് എന്താ പറഞ്ഞെ
നല്ല മഴൊന്നും ഇണ്ടായിട്ടില്ല ഇവടെ അങ്ങനെ മഴ ഇങ്ങനെ ചാറും ഇങ്ങട്ട്ന്ന് പോവും പിന്നെ വെയില
ആഹ് ആഹ് അതയാ ആഹ് അല്ല ആഹ് ഇപ്പ കേക്കാം ആഹ്
ചെറ്തായ്
അതെയാ ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു ഉം ആഹ് അതെയാ ആഹ് ആഹ് അതെ
ഉം മക്കള എത്രണിക്കാ വര്യാ സ്കൂൾട്ട്ട്ട് ആഹ് മ എപ്പ്ളാ വര്
അവര് ഒരു നാല് മണിയാവുമ്പ എത്തും ആണവ്
കൂള്‌ട്ട് വരും
നാല് മണിയാവുമ്പം നാലുമണിയാവും വന്ന് വൈകുന്നേരാണ് അവർക്ക് മദ്രസ
ഉം കുട്ടികളൊക്കെ കൂടെ എത്തി ആഹ് ഏഹ് അങ്ങെ അങ്ങനേണ്ലേ ഇവക്ക് രാവ് വിലെന്നേണ് ന്നഓക്കെ
ആപ്പൊ സ്കൂൾ ശരി ശരി
ഒക്കെ